ആഹ കേൾക്കുന്നില്ലേ
ആഹ കേക്കണ്ട് അവിടെ കേക്കണ്ടോ
ണ്ട് എന്താ വിശ പ്രത്യേകിച്ച് പണിയൊന്നുമല്ല കിടക്കുകയാണ്
ഉം കുട്ടളോക്കെ സ്കൂക്ക് പോയോ
ഒരു കുട്ടിയള്ളൂ സ്കൂൾക്ക് പോകണം അത് എൽ കെ ജിൽ എത്തി പിന്നെല്ലാത് ചെറുതാ ആഹ പിന്നെയള്ളത് ചേർത്താ
ഏർ ചെ ഏ ചെറുതവിടെ ഉറങ്ങാ
ന ഉറക്കിയോണ്ടിക്ക
ഏ എറതും ചെറുതു നാനും തൊട്ടിലായിട്ടോ ആ കുട്ടി ഉറക്കിപ്പ പുൊറത്തിറങ്ങിയതാ ഉ ഓന് രാവിലെ നേരം വൈക്ക്ി നീച്ചാനെ അപ്പൊ പിന്നെ ഒറങ്ങാനും ഓനും അതേപോലെ നേരം വൈക്കും രാത്രി തീരെ ഒറക്ക എന്ത കുടുങ്ങിയാവോ അങ്ങനന്നെയിരിക്കല പൊതുവേ
അല്ല ഞാ എന്റെ മ്മാനെ കൊണ്ടുരാണ്ടായിനി അപ്പ ങ്ങളേർപോർട്ട് പോയേനി
ഏഹ്
അത് കഴിഞ്ഞ് വന്നാരെ പിന്നൊന് നല്ല കജ്ജ്ന് ഫുൾ കാരച്ചില് ആ ഫുള് കാരച്ചില് എന്ത്യേ യാവോ വല്യ തിനവിടെ കടത്തി പോയനി യാൻ ഞാറ്റൊകൊള്ളൂ ഹസ്ബൻഡില്ല സ്ബന്റ് ഫില
മായ്മയിരിക്കൂലേ പോയത് ഉ നിങ്ങളമ്മേ ഏ അപ്പൊ ങ്ങള് എവിടെ ള്ളത് ഇപ്പം
ഞാനിപ്പ ആ ഹസ്ബൻറിന്റെ വീട്ടിലാണില്ലേ ആ അങ്ങട്ട തിരിച്ച ഇങ്ങോട്ട് ആക്കി തന്നു ആങ്ങളാരുണ്ടായിനി ഉ ഒരു കൂട്ടനുമ്മനിം കൊണ്ടായില പോ ൻ ഒും മൂന്നേ പത്തിന് കുട്ടീനെ സ്കൂൾ വിടും അത് കഴിഞ്ഞിട്ട് നേരെ പോകര് തിക്ക പിന്നെ നാളെ ഒയവല്ലേ പിന്നെ മറ്റന്നാൾ അവിടന്ന് സ്കൂക്കരാ
നോമ്പ്ണ്ടോന്ന്
നോമ്പ്ണ്ട്
ഏ അടെ വീട്ടിലെ ല്ലാർക്കും ഉണ്ടോ
ആഹ് ഇവിടെ എല്ലാർക്കും ണ്ട് ഇവിടെ അങ്ങെ മൂന്നാൾക്കാാരള്ളു ഹസ്ബന്റിന്റെ ഇമമീം ഇപ്പീമ് ഞാനും
അപ്പ ഹസ്ബന്റ് ഗൾഫിലായിരിക്കുംല്ലേ ആഏ
പിന്നെ രണ്ട് നാത്തൂമാരല്ലേ രണ്ടാളും കല്യാണം കഴിച്ചെടുത്താ
ആ ആ ഇനിയിപ്പം വരുവോ നാളെ വരുവോ ഇല്ലല്ലേ അമ്മോ റയോണ്ട് പെരേൽണ്ടാവൂല ലെ
നാത്തുമമാരോ ഏ ഏ ഒരു ചെറുത ഇവിടെന്നെ ഉണ്ടാവലേ ഓള് പോയിട്ട് ഇപ്പ കർച്ചസ് ആയിട്ടുള്ളൂ ഇനിയിപ്പ എന്നെ വര ചെയ്യരിക്കും ഉ വെലത് സ്വന്തം വീടാണ് പിന്നെ ശ ഒറ്റ മകനേ ഉള്ളു
ആഹ അപ്പം അപ്പൊ അതന്നെ എ ഞാ ഞങ്ങൾ സ്വന്തം വീടാണ് തറവാട്ടര വടെ അഡ് തന്നേ ണ്
ആഹ
ഇപ്പം പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ കുടിക്കുന്നിട്ടേ ഉള്ളൂ രണ്ട വർഷമായി ഇപ്പ കൂടിരിന്നിട്ട് ആവണേയള്ളൂ
ആ കുട്ട്യാളൊക്കെകുട്ട്യാളൊക്കെ
ആഹ ഒ മൂന്നാള ള്ളെ ഒരാള് രണ്ടാം ക്ലാസ്സില് ചെറുതിനെ വാലവാടിയിലാ പെറ്റു ചെറുതത് അവിടെ തൊട്ടിലേല ഒർക്കീണ് ഉം ഇനിപ്പോ നോമ്പല്ലയാ അ ചേക്കൊന്നും തും ണ്ടാക്കില്ലാ ഇനിയിപ്പോ വൈന്നാരത്തിന് നോക്കിയാ മതിയല്ലോ കുട്ട്യാക്ക് രാവിലെ ദോശ ണ്ടാക്കി ദോശയും മുട്ട പെയങ്ങതും ഒക്കെ കൊടുത്തു
ഉം പിന്നെ ആ ഏ ഏ ആ അവർക്ക് സ്കൂൾക്ക് കൊടുത്തേക്കണം
ആഹ അത് എൽ കെ ജി തൊക്കെ ആകുമ്പോ അഹ് പിന്നെ പ്രൈവറ്റ് എല്ലാം ഇണ്ടാവള്ളോ
സ്‌നേക്കസും കൊടുത്തേക്കണം
ആ ആ എത്ത കൊടുക്കല്ലേ സ്നാക്സിനൊക്കെ എന്നും ഉണ്ടാവോ ഇതിനോക്കെ കൊടു ക്കാന്
ആ ഞാന ബ്രെഡോ ബിസ്കറ്റ് പായം ഇന്ന് പായം ബിസ്‌ക്കറ്റണ് കൊടുത്തച്ചത് പിന്നെ ചിലപ്പോൾ ബ്രെഡ് ബ്രെഡ് പൊരിച്ചാണ്ട് എങ്കി പയം പൂയി ങ്ങി അ അത്ര കുറച്ചേ കൊടുക്കുള്ളൂ രണ്ട് ബിസ്കറ്റ് പിന്നെ ചോറ് കൊടുക്കല് സാധാ ചോറ് കൊടുകേല്ല അത് കൊടുത്താ അതിന് പിന്നെ കറിയും ഉണ്ടാക്കിയാന്ന് കൊയ്ക്കല ഒന്നും അറിയില്ലല്ലോ പൈച്ചിരുന്ന ആഹ അ ഞാൻ ഫ്രൈഡേസ് മോഡലയണ്ട് ചോറുടുക്കും ചോറണ്ടാക്കി കൊടുക്കും ആവുമ്പ പിന്നെ
ഉണ്ടാകല്ല് അയിന് റൈസ് വേറെ വാങ്ങല്ല സാധാ ചോർ അരി ഉണ്ടോ
അല്ല റൈസ് വേറെ വാങ്ങ ഇപ്പം ഇവിടെ എന്താണ് ഉണ്ട് എന്താ നെയ്‌ച്ചോറിന്റെ അരിയുണ്ട് അവിടെ
ആഹ ആഹ് അതിനോട് ഫ്രൈഡ് റൈസ് ആക്കലാ
ആ ഒക്കെ പറയുമ്പോഴ ഇത്തിരി ആരാ ക്ലാസ് മതിയല്ലോ
അതെ എങ്ങനെങ്ങാ ഉണ്ടാക്കലേ അ ഒരു ഫ്ലേവർ കിട്ടും എങ്ങനെ മസാല എന്താ ഇടല് ആഹ
ചിക്കൻ എടുക്കയാണെങ്കിൽ ചിക്കനില്ലെ ഈ മ മല്ലി മഞ്ഞള് മുളക് പിന്നെ മുളക് ഞാൻ പൊതുവേ ഇടാറില്ലോട്ടോ ഈ കുരുമുളക് പൊടി ഒത്തിരി രണ്ട ഇടലള്ളൂ പിന്നെ ഗരം മസാലയും ഇട്ടിട്ട് ഒന്ന് പൊരിച്ചിടുക്കൽ അപ്പളല്ല കേട്ടോ അതും പിന്നെ പച്ചക്കറികള് പച്ചക്കറി എല്ലാം ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാക്കണ പയറുണ്ട് പയറ് ക്യാരറ്റും കുറച്ചു ഉ ചെറിയൊരു ഉള്ളി
അത് മാത്ര ഇട്ടിട്ട് മിക്സ് ആക്കലായിരിക്കൂല്ലേ പിന്ന റൈസ് ആയിക്ക ഇടലാ
ആഹ സൺഫ്ലവർ ഓയിൽക്കും ഉണ്ടാക്കും ഇതൊക്കന്ന് പൊരിച്ചെടുക്കും ആ സൺ അല്ല അല്ല അയിക്കന്ന ഞ ങ്ങനെ വെള്ളം ഒഴിക്കും അക്കൻ അരിയിട്ടിട്ട് ഒരു രണ്ട കുക്കിയാ ചോറായി
ഉ അല്ല നെയ് ചോറിൻന്റെ അറിയോക്കെ ആവുമ്പോ രണ്ടു പൂക്കൊക്കെ വേണോ
ആ ഇത് രണ്ട കൊക്ക് വെണ്ട കിട്ടണ്ടേ ഇല്ല ഫ്രെയിം ഫുള്ളിൽ രണ്ടു പൂക്കായ ഒറ്റടിക്ക് റെഡിയാവും
നമ്മള് ഈ ചോറിങ്ങനെ ഒട്ടി പിടിക്കല്ലോ ഇങ്ങനെ വെച്ചുറ്റിയില്ലല്ലേ
ഏ തൊട്ടി പിടിപ്പൂല ഇത് കുക്കറിലെ രണ്ട് കൂക്ക് കറക്റ്റ് അത് നല്ല അരിയായിട്ടാണ് ആവൂ അറിയില്ലട്ടോ കിട്ടിയ അരിയനി അപ്പൊ ഇവിടെ മന്തിനെ വെച്ച ഇനി ഇത് പെരുന്നാക്ക്
ഉം
പിന്നെ
മന്തി നിങ്ങൾ വീട്ടിലുണ്ടാക്ക്
ആ
ഉം
നല്ല ആ സ്ഥിരായിട്ട് ഉണ്ടാക്കാറുണ്ട്
ഉം
അങ്ങനെയല്ല എല്ലാ പെരുന്നാക്കും എല്ലാരും പറഞ്ഞു വരില്ലന്നെ അപ്പൊ കണ്ടറിഞ്ഞുണ്ടക്കും
നിങ്ങള് പിന്നെ മരയോള് പരലുള്ളായ ഉണ്ട് നാത്തുമാര് വരാനുള്ളതായണ്ട് എല്ലാ സ്പെഷ്യലും ആണല്ലേ ഉണ്ടാക്ക
നെല്ലിയ ആറ്റന എല്ലാം ഉണ്ടോ
ഉം ഉ നിങ്ങ ഇങ്ങനെ അമ്മായി്മക്ക ഉണ്ടാവേക്കല്ലേ കൂടി തരാന്
ആ ഉച്ചക്കത്തൊക്കെ ഉ രാവിലക്കത്ത ഫുള് ഞാണ് നോക്ക ഉച്ചക്കത്തെ ഫുള്ള് ഉമ്മി നോക്കും പിന്നെ രാത്രിക്ക് ഉച്ചക്കന്നെ ഉണ്ടാക്കലാ ആഹ പത്തിച്ചാ പാട്ടിയ ഞാ ണ്ട എന്ന് വെച്ചിുണ്ടാക്കും ഇപ്പ കറി ആണെങ്കിൽ ചെിലപ്പോ ഞാൻ ഉണ്ടാക്കി വക്കും അത്രേള്ളൂ ഉള്ളൊക്കെക്ക് ഒൈവുണ്ടെങ്കിൽ
ആ ഉ ആ ആ പഠിപ്പിക്കാനുണ്ടാവല്ലോ ഇപ്പൊ വൈകുന്നേരം ആായാലും
ആ പഠിപ്പിക്കണന്നോ എല്ലാക്കറും ചീഞ്ഞ കുട്ടികളെെ കച്ചറ ആഹ ലെ കച്ചറ കെയ്യണ്ടേ
ആ പിന്നെ എന്തൊക്കെ വർത്താനൊക്കെ ട് പിന്നെ തുടങ്ങിയോ ക്ലാസ്ൊക്കെ എടുക്കല് തുടങ്ങിയോ പഠിപ്പിക്കലൊക്കെ തുടങ്ങിയോ
ഓക്ക് ഇപ്പൊ എന്തൊക്കെയോ സ്റ്റാൻഡിങ് ലൈന അങ്ങനെത്തെോരയില്ല അതിന് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളു
ഉം ഇവിടെ പോ രണ്ടാം ക്ലാസിലൊക്കെ തുടങ്ങിയ മാക്സിമം വർക്ക് ടീച്ചർമാർ കൊടുക്കണ്ട്
ഇന്തന്നെ കാർ കൊടുക്കലന്നെ ഒരു പേജ് ഉണ്ടാവുമ്പോത്തിന് ഉ കഴിയൂലാ അപ്പൊ ഞാൻ കഴന മതി ആ അ മദ്രാസൊക്കെ പുള്ളനുണ്ട്
ഏ ഏ എവിടെ ഇതായാലൽ അങ്ങനെ മദ്രാസും കൂടി ഉള്ള സ്കൂളാ പോ ചേർത്തിയത്
ആഹ
ഉം
അങ്ങനന്ത മദ്രാസൻ കൂടി ഇല്ല സ്കൂൾ ആഗ ഇർത്തി
ഉം അങ്ങനെ ഇനി എൽ കെ ജി യു കെ ജി മോന അങ്ങനെ ഇനി പോയിന്ത് പിന്നെപ്പ നമ്മെ നാട്ടിൽ മാത്രം െ പറഞ്ഞ വച്ചാലേ അമ്മക്ക് അതിന്റെ ഒരുരി ഇത്ണ്ടാവുള്ളു അതുകൊണ്ട് പിന്നെ ഇപ്പം മോന എൽ കെ ജും ഇത് കഴിഞ്ഞേര മദ്രാസൽ ചേർത്തി പിന്നെ സാദാ സ്കൂളാണ് ചേർത്തി
ആഹ സതാ സ്കൂള് വേറെ എടുത്തില്ലത് പഠിപ്പു പോരാ നമ്മള് ഒന്നാമ ഇതാണ് എൽ കെ ജി വി കെ ജി നമ്മള് എവിടെ ആയാലും കാക്യാഷ് എടുക്കണം അന അനുസരിച്ച പഠിപ്പില്ലല്ലേ ആഹ ഒരു രണ്ടോ മൂന്നോ ഇ കയറള്ളൂ പക്ഷെ അതിനനുസരിച്ച് മാറ്റ ഉണ്ടാവും ഫസ്റ്റിലാണ്ടോക്ക് കിട്ടിയണ്ടല്ലോ പിന്നെ നമ്മള് എവിടെ കൊണ്ട കിട്ടാനും കൊഴപ്പൊന്നുംന്നാവില്ല ആ അതൊക്കെ കേർത്തിീട്ടാ ആഹ ഇംഗ്ലീഷ് മീഡിയ ആണ് കൊട്ട്
അവിടെ എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ
ആ വവിടെ കൃഷി വീട്ടില കൃഷിയൊക്കെ ഉണ്ട് ഇപ്പ നല്ലോ ഉണ്ടാക്കനെ ഇപ്പ ആഹ അ ഇടയില ഒന്ന് പാക്കന്ത കുക്ശ വല്ല അപ്പൊ കൊറവാ അല്ലേല് ഞാനക്ക കല്യാണം കഴിഞ്ഞ ഇടന്നെ എന്റെ വീട്ടക്കും എല്ലോടത്തക്കും കുടുംബക്കാർക്കൊക്കെ കൊടുക്കാന പച്ചക്കറികൊക്കെ ഉണ്ടാവണ്ട് ഇവിടെ പച്ചക്കറിന്നെ വാങ്ങിയല്ലേന് ഇപ്പം ചെറുതായിട്ടൊക്കെ വങ്ങാനോട
ആ് വെള്ളരി അങ്ങനത്തൊക്കെ ഉണ്ടാവൂലേ അതൊക്കെ പിന്നെ വെയ്ത്തല്ലാം അടുന്ന് കുഴിച്ചിട്ടാല്ലോ
വെള്ളരി പടവലം തണ്ണി മത്തനെ
ഉ തൻ
ആഹ് ആഹ് അതാണ്െ വത്തക്ക
ഉ ഏ വത്തക്കൊക്കെ എങ്ങനെ അയിനൊക്കെ കൊറേ സ്ഥലം വാണ്ടേ
ആ കൊറച്ച് സ്ഥലൊക്കെ ഇണ്ട് പാടത്ത് കൊണ്ടോയി പാടത്തേനി വത്തക്ക ഇണ്ടാക്
മ്മ് ഇങ്ങനെ പാട്ടത്തിനെട്ത്തതാ അല്ലേ ഇങ്ങളെ സ്ഥലെന്നെ മ്മ് വടെ നമ്മളിങ്ങനെ വീടിയോലൊക്കെ കാണാ ഇവിടെ നണ്ണിമത്തൻ ഇള്ള സ്ഥലംണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് അമ്മള്തരെ കണ്ടീല്ല അമ്മള് ഇവടെ കുഴിച്ചിട്ടീനിട്ടോ തണ്ണിമത്തന്റെ വിത്ത് കൊറേ മാങ്ങിയാ ഓൺലൈൻലാണ് തോന്ന്ണു ഇൻ്റെ മൂത്തച്ചൻ മാങ്ങിയാണ്ട് തടൊകെട്ത്ത് വളമൊകെട്ട് ട്ട് ണ്ടാക്കീനി പക്ഷെ എന്താറിയോ തക്കാളിൻ്റത്ര വെൽപ്പേള്ളു തണ്ണി മത്
ഏതാ പച്ച തണ്ണി മത്തനാകാരം
അ പച്ച തക്കാളിന്റത്ര വെൽപ്പേള്ളൂ ഏ ഇത് വെൽതായീല ഇന്നിട്ട് പച് ഇപ്പൊ മധുരണ്ട് വത്തക്കന്റെ ആ രുചിയൊക്കെ ഇണ്ട് പക്ഷേ വെൽപ്പല്ല മ്മ് പിന്നെ ഞങ്ങള് ഒഴിവാക്കി ന്നട്ട് ആ തറമ്മല് പിന്നെ ഞങ്ങള് പയറുയിച്ചിട്ടാ അപ്പം നല്ല അത്യാവശ്യം ഇണ്ടായിട്ടോ ആ വളമ ഇണ്ടായോണ്ട് ഇപ്പ ഏ ഇസ്രായേലത്തി പറഞ്ഞ ഒരു അത്തിണ്ട് അത് കുഴിച്ചിട്ട് ട്ട്ണ് അയിമല് നല്ലോം കൊറേ കായിണ്ടായീനി
എന്താ ഇസ്രായേലത്തിയർഞാ
അമ്മള അത്തിപ്പയണ്ടല്ലോ അമ്മള് ഡ്രൈ ഫ്രൂട്ടായി കഴിക്ക്ണേ
ആ ആ
അയിൻ്റെ മരം
അത് വെല്ല്യ മരല്ലേണ്ടാവല്
ആ അത് വെൽതാണ് പക്ഷെ ഞമ്മള് ബെഡെയ്ത് വാങ്ങിയതായോണ്ട് ചെറിയേ മര് ത്ത്മലെല്ലാം കായിണ്ടായീണ്
അപ്പം രണ്ടെണ്ണം വേണ്ടേ ശരിക്ക്ന് റെഡിയാവാണെങ്കിൽ അങ്ങനൊക്കെ ണ്ട്
ഇണ്ട്
ഇതിന് ഇണ്ടാവൂലല്ലോ ഇതിനങ്ങ് വാണ്ടിരിലല്ലേ അ ആ ആ
ഇവിടെ ഒന്നേ ഉള്ളൂ മറ്റൊന്നേ ഉള്ളൂ ഇവിടൊന്നെള്ളു ഒറ്റൊന്നേള്ളു വടെ ഈ ഏരിയേലൊന്നു ഞാനങ്ങനെ കണ്ടിട്ടൂല്ല ഇവിടെ കായി ഇണ്ടായി ട്ടോ ഞങ്ങള് കൊറെ പറിച്ച്ന്നു ഇപ്പം രണ്ടാമ ഒന്ന് ഒണങ്ങീനി പിന്നെ ഉസാറായി വളമെയൊകെട്ടൊടാത്തപ്പം ഇപ്പൊ കായി രണ്ടർണം ഇണ്ടായി വന്ന്ണ്
ആ അത് പിന്നെ ഒണക്കി കഴിക്കാലാ
അങ്ങനെ അങ്ങനെന്നാ കയ്ക്കും പൈത്തത്
ആ
ന്നാ ശരിട്ടോ
ആ എന്നാ ശരി